ഹ
ആ ഞാൻ പറയണ കേക്കണില്ലേ
ആ കേക്കുന്നുണ്ട് കൊറച്ച് സൗണ്ട് കൂട്ടി പറഞ്ഞോ
ആ സൗണ്ടില്ല
ആ പറഞ്ഞോ പറഞ്ഞോ
ആ എന്തൊക്കെയുണ്ട് വിശേഷം
ആ സുഖായിട്ടിരിക്കുന്നു ഉം ഉം പണികളെല്ലാം കഴിഞ്ഞു
ഫുഡ് ഒക്കെ ആയി വ
ആ ഫുഡ് ആ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ആയി ഇനി ആ
ആ ഞങ്ങളും അങ്ങനെ തന്നെ വെക്കല് രാവിലെ ആകും ചോറൊക്കെ ഏഴ് മണിയാമ്പോത്തേന് ഞങ്ങടെ വീട്ടില് ചോറാകും അപ്പൊ പിന്നെ രാത്രികക്ക് ആവുമ്പോത്തേനെ ചിലപ്പോൾ കേട് വരും അപ്പം
ആഹ കുട്ടികളെല്ലാം സ്കൂളിൽ പോന്നതുകൊണ്ട് അവർക്കെല്ലാം രാവിലെ ആക്കി കൊടുക്കണല്ലോ അല്ലെ
ആ ആ സ്കൂളില് പിന്നെ ഹസ്ബൻഡ അനിയനും ഓല് ഫുഡ് ന്തു കൊണ്ടായാലും ന്റെ ജോലിക്ക് പോകുമ്പോ
ആ
അവന ഒൽക്കുള്ളതും ഒക്കെ രാവിലെ ഒന്നിച്ചാവലണ് കറി ഉപ്പേരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആരൊക്കെ ഉണ്ട് വീട്ടില്
ആ വീട്ടിലെല്ലാരും ഉണ്ട് ഫാമിലി ഹസ്ബന്റ് മക്കള് ഉം ഉം മൂന്ന്
ചെ ചെറിയുട്ട്യാളാതോ
ആ അല്ല പഠിക്കുന്നു ഒരാള് ജോലിയായി ആഹ്
ഉം എന്താ സ്പെഷ്യല്
ഇന്ന് സ്പെഷ്യല് മോള് ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ചിക്കൻ മേടിച്ചു ച്ചു ചപ്പാത്തി ചിക്കൻ
ആഹ്
പിന്നെ ചക്ക ചക്ക പുഴുങ്ങി ഉം ഉം ആ പാചകം ഇഷ്ടാണോ
കൊഴപ്പില്ല കൊഴപ്പില്ലാതൊക്കെണ്ടാക്കും ആഹ് ഒരുവിധം സാധനങ്ങളൊക്കെ ണ്ടാക്കും ഇല്ല ഇന്റെ ഹസ് ബൻഡിൻ്റെ അനിയൻ്റെ വൈഫ് ഓൾ ഉണ്ടാക്കലുണ്ട് ഓള് ബിസിനസ്സ്ണ്ട് കേക്ക്‌ണ്ടാക്കിയാണ്ട്
ആഹ് ആഹ് കേക്കിന്റെ ബിസിനസ് തന്നെ ഇണ്ട്? ഉം എങ്ങനെയുണ്ട് അതിപ്പം? നല്ല അതിന് വിപണനം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ആൾക്കാര് വാങ്ങുന്നുണ്ടോ?
ട്ടല്ണ്ട്
ആഹ്
ആഹ്
അത് വ്യക്തികൾക്കാ കൊടുക്കുന്നേ അതോ ഇങ്ങനെ ബേക്കറീസ് അങ്ങനെ കൊടുക്കുന്നുണ്ടോ
അല്ലാതെ തന്നെ ഓർഡർ കിട്ടുണ്ട് ഓരോ ബർത്ത്ഡേ ആനിവേഴ്സറി അങ്ങനെയൊക്കെ തന്നെ അങ്ങനെ ഓർഡർ കിട്ടലുണ്ട് ആഴ്ചയിൽ ഒരുവിധം എന്തായാലും രണ്ടോ മൂന്നോ കേക്ക് ഉണ്ടാവല്ണ്ട്‌ ഓർഡർ
ആഹ് ആ ആഹ് അതൊരു വരുമാനം ആയല്ലോ അല്ലേ
എല്ലാവർക്കും ഉണ്ട് ചെറിയ ചെറിയ ബിസിനസ്സ് ഏറ്റവും ചെറിയ അനിയന്റെ വൈഫിനുണ്ട് ഈ ഹാമ്പേഴ്സൊക്കെണ്ടല്ലോ അപ്പോ ഈ ഈ ഹാബർണ്ടല്ലോ ഗിഫ്റ്റ് കൊടുക്ക്‌ണ ഹാംമ്പറാള് ആ അതിന്റെ ബി സിനസ്സാണ് ചെറിയനിയന്റെ വൈഫിന്
ആഹ് ആഹ് ആ ഇന്നത്തെ കാലത്ത് പിന്നെ എല്ലാവരും കൂടി നോക്കിയാൽ മാത്രമേ ഒരു കുടുംബം മുന്നോട്ട് പോകണ്ടു പറ്റുന്നുള്ളൂ കുട്ടികളുടെ പഠന ചെലവ് അല്ല ഭയങ്കരമല്ലേ ഇപ്പോ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പണ്ടത്തെ പോലെയല്ലല്ലോ
ആ
സ്കൂൾ ബസിന്റെ ഫീസ്
എല്ലത്തിനും ഫീസാണ്
ഉം ഉം അതെ പൈസ ഇല്ലാതെ പറ്റുന്നില്ല അതുകൊണ്ട് എല്ലാർക്കും ഓരോ തൊഴിൽ ഇന്നത്തെ കാലത്ത് അനിവാര്യാണ്
ആ അങ്ങനെ തന്നെയാണ്
പിന്നെ ഉം നിങ്ങള് ചെയ്യൂല അല്ലേ കേക്ക്
ഇല്ലല്ല കേക്ക് ഞൻണ്ടാക്കലില്ല കേക്കോളുണ്ടാക്കും അല്ലാതെ കുട്ട്യാളെ ബർത്ത്ഡേക്ക് ക്കോളെന്നേ ണ്ടാ ഓളെകൊണ്ടെന്നെ ണ്ടാക്കിക്കലും പുറത്തുന്ന് ഞങ്ങൾ വാങ്ങലില്ല
ആഹ് ആഹ് ആഹ് അതെ അത് നല്ല കാര്യല്ലേ അല്ലെ
പ ആ നല്ല ഇതാണ് ലാഭമാണ് കേക്കിന്റെ ബിസിനസ് ണ്ടാക്ക്‌ണത്
ആ ഹാ ഹാ അതെ അതിന്റെ കിറ്റ് എങ്ങനെ ഒന്നിച്ച് കിട്ടുവോ അതാ
ഇല്ല അവള് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ സാധനങ്ങൾ വേടിച്ചു വെക്കലാണ്
ഇങ്ങനെ ഈ അതിന്റേതായ ഒരു ഷോപ്പില് വാങ്ങാൻ കിട്ടൂലേ? അത് അങ്ങനെ
വാങ്ങാൻ കിട്ട്
അല്ല അതിന്റെ കിറ്റോടെ മൊത്തത്തില് ഒന്നിച്ച് അത് കിട്ടുന്ന അതോ സെപ്പറേറ്റ് തന്നെ നമ്മള് വാങ്ങണോ?
ആ സെപ്പറേറ്റ് ആണ് വാങ്ങല് ഇനി പല ഓർഡറും പലതല്ലേ പിന്നേന്ന് പറഞ്ഞാല് നമ്മള് ഒരു കേക്കിന് വാങ്ങണ പ്രൊഡക്റ്റ് ഫുള്ളി നമ്മൾ ഉപയോഗിക്കൂല്ലല്ല. കളർ അങ്ങനെ അതൊന്നും ഫുള്ള് നമ്മൾ ഉപയോഗിക്കില്ലല്ലോ. അതൊക്കെ കുറച്ചല്ലേ ഉപയോഗിക്കുള്ളൂ.
ആ ആ
കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് ഉണ്ടാക്കും.
ആ ആ
നമ്മള് വാങ്ങണ സാധനം മുഴുവൻ ഒരു കേക്കുമ്മേ തന്നെ നമ്മള് എടുക്കൂല. ഇപ്പ ഈ മൈദ ആണെന്നുണ്ടെങ്കിലും നമ്മള് ഫുള്ള് വാങ്ങണത് നമ്മള് ഇ ഇടൂല ഓയില് ബട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ബാക്കി അത് അടുത്ത കേക്കിന് എടുക്കാനുള്ളത് ഉണ്ടാകും പിന്നെ അടുത്ത കേക്കിന് അതില് ഇല്ലാത്ത സാധനങ്ങൾ എന്താ വച്ചാ അതേ വാങ്ങുള്ളൂ.
ആ ആ
അങ്ങനെയാണ് നിങ്ങള് ഉണ്ടാക്കലുണ്ടോ കേക്ക്?
ഇല്ല! ഇല്ല! ഞാ, എനിക്കറിയേയില്ല അങ്ങനത്തെ, ഉം. നമ്മൾ എന്തേലും ആവശ്യത്തിന് വാങ്ങുവാ ചെയ്യുന്നേ. ഇവിടെയെല്ലാം ഉണ്ട്. അങ്ങനെ ആൾക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട്.
വാങ്ങല്.
ആ ഹാ ഹാ അവരോട് വാങ്ങുവാ ചെയ്യ നമ്മള്.
ആ പ്രൈസ് ഒക്കെ എങ്ങനെ? നമ്മള് ബഡ്ജറ്റ്
ആ അത് ഇങ്ങനെ കാക്കിലോന് അങ്ങനെ. കിലോ കണക്കനുസരിച്ചല്ലേ. ഒരു കിലോൻ്റെേന് തൊള്ളായിരം ആന്ന് തോന്നുന്നു. അതാ, പല സൈസ് കേക്കില്ലേ? അതിന് പല പേരൊക്കെ ഉണ്ടല്ലോ? എനിക്കങ്ങനെ ശരിക്ക് അറിയില്ല.
ഫ്ലേവറിനും പിന്നെ, അതേപോലെ മോഡലല്ലേ ഇപ്പൊ ഓരോ നേ. ഓരോ ബർത്ത്ഡേക്ക് ഓരോരോ മോഡ് നല്ലല്ല കേക്ക്
അതെ! അതെ! ഇപ്പൊ ആദ്യത്തെ പോലെ അല്ലേ. ആ സാധാരണ പ്ലം കേക്കിനൊക്കെ ഒന്ന് ഇപ്പം അതിന് ഒന്നും ഒരു ഡിമാൻഡ് ഇല്ലാതായില്ലേ?
ആ സാധാ പണ്ടത്തെ ബേക്കറീൽ കേക്കൂപ്പല്ലല്ലോ. ഒക്കെ ഇപ്പൊ ഹോം മെയ്ഡ് കേക്കുകളല്ലേ. എല്ലാരും ഹോം മെയ്ഡ് ആയിട്ടുള്ള വീ
ഇപ്പൊ ബേക്കറിയിലെ കേക്കുകൾക്കെല്ലാം ചെലവ് കൊറഞ്ഞു.
അത് ഒരു ക ഒരു കണക്കിന് നല്ലതാണ് വീട്ടിലുള്ളവർക്ക് ഒരു വരുമാനാണ്. വീട്ടില് നമ്മള്, ഹൗസ് വൈഫ് ആയിട്ട് ഇരിക്കണവർക്കു ഒരു വരുമാനാണ്. നല്ലൊരു വരുമാ തന്നെയാണ്.
അതെ, അതെ സത്
അതും കാര്യം തന്നെയാണ്. നമുക്ക്
ഉം, സമയം കണ്ടെത്തീട്ട് നമ്മുക്ക് ചെയ്യാലോ. രാവിലെ, ആ മക്കളെയെ ല്ലാം സ്കൂളിലൊക്കെ വിട്ടിട്ട് അവനവന്റെ സമയം കണ്ടെത്തി ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ തന്നെയല്ലേ അത്. നല്ലതാണത്
അപ്പോ ഇനി നമ്മള് ഓർഡർ കൊടുക്കുകയാണെങ്കിലും നമ്മളെ ഇഷ്ടത്തി നമ്മളെ കസ്റ്റമൈസ് ചെയ്താണ്ട് നമ്മുക്ക് എന്തൊക്കെ വേണം. പിന്നെ ഇവരെ വിശ്വസിച്ചാണ്ട് നമ്മുക്ക് ഓർഡർ കൊടുക്കാ നമ്മൾ അറിയണ പോലെ ആണെന്നൊണ്ടെങ്കി
ഉം, പിന്നെ പാചകത്തോട് നല്ല താല്പര്യം കൂടി വേണം.
പിന്നെ അമ്മക്ക് നമുക്ക് വിശ്വസിച്ചോണ്ട് വാങ്ങാം, ഓളടുത്തൂന്ന്
അതെ അതെ അതെ അത് നല്ലതന്നെ ഉ ഉ അതെ കെ
കെമിക്കലും കളറും ഇതൊക്കെ ചെപ്പോ നല്ലതാവല്ലോ ഈ ഹോം മെയ്ഡ ഒക്കെ ആകുമ്പോ എല്ലാരും ശ്രദ്ധിച്ച് ബേക്കറി പോണങ്കിൽ നമ്മളെന്തെങ്കിലും കേടട് അങ്ങനെന്തങ്കിലുംന്നാ നമ്മള് ബേക്കറിപോയണ്ട് നമ്മള് ചോദ പറയൊന്നില്ലല്ലോ വീട്ടില വീട്ടിലുള്ള ആ വാങ്ങുണ്ടെങ്കി നമ്മള് ചോയ്ിക്കും അത് ശരിയായില്ല അപ്പൊ പിന്നെ അത് പേടിച്ചാണ്ട് എല്ലാരും ഹോം മെയഡ് ആയിട്ട് ഉണ്ടാക്കണവല് ഒക്കെ ശ്രദ്ധിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യുള്ളൂ
ഉം ഉ അതെതെ
സാധനം ഇക്കാര്യം നമുക്ക് കിട്ടണത്.
ഉം ഉം അതെ അതെ ഉ ഇത് ഇപ്പം വീട്ടിലെ ഭക്ഷണത്തിന് രുചിയില്ലാത്ത ഒര അവസ്ഥ പോലെയി ല്ല എല്ലാ ഇപ്പ ഇങ്ങനത്തെ സാധനങ്ങളല്ല എല്ലാ ഉ ഫാസ്റ്റ് ഫുഡ് ഇപ്പം വൈകുന്നേരങ്ങളിൽ ഇപ്പ നമ്മുടെ സാധാരണ കു കുട്ടിക ഇപ്പ പത്ത് ഇരുപത്തഞ്ച് വയസ് താഴെയുള്ള കുട്ടികൾക്ക് പുറത്തുന്ന് ഈ വൈകുന്നേരം ആവുമ്പ ത്ത അവര് ഫുഡ് കഴിക്കാൻ പോവയാണ് പുറത്തേക്ക്
അനി എവിടെ നോക്കിയാലും ഈ ചായക്കടകളാണല്ലോ.
ആഹ അതെ ഈ വൈകുന്നേര സമയത്ത് പെട്ടെന്ന് ഫാസ്റ്റ് ഫുഡ്
ആഹ് വീട്ടിലുണ്ടാക്കി പണ്ട് പഴംപൊരി, കൊക്കവട അങ്ങനത്തെ സാധനങ്ങളൊക്കെ വൈകുന്നേരം ടൈമിൽ ഉണ്ണിയപ്പം, നെയ്യപ്പം അപ്പൊ വീട്ടിലല്ലേ ഉണ്ടാക്കി അപ്പ അതൊന്നും കുട്ടിയക്ക് പറ്റല്ല ഇപ്പൊക്കെ ചിക്കന് ബ്രോയിലറ ആയിട്ടുള്ള ചിക്കന്. ുള്ള ഐറ്റംസ് ഒക്കെ വൈകുന്നേരയാൽ ഒന്നും രണ്ടും മൂന്നും. ക കടകളൊന്നുമല്ല ഒരു നേര തൊട്ട് മറ്റേന്നര വരെ ഫുള്ള്. കടകളാണ്. എല്ലാ കടകളിലാണെങ്കിലും ആളുകളും ഉണ്ട്.
അതെ പറഞ്ഞത് വീട്ടിലുള്ള വീട്ടില ഉണ്ടാക്കുന്ന വീട്ടിലണ്ട ഭക്ഷണത്തിന്പ്പ രുചി പോരാത്ത അവസ്ഥയിലാണ്. ഇപ്പ വൈകുന്നേര കുട്ടികൾ വണ്ടി എടുത്തിട്ട് പുറത്ത പോാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഉ ആരോഗ്യം
സ്കൂളുകളിൽ കുട്ടികള് പോണില്ലേ ഉച്ചക്ക് ഫുഡ് കൊണ്ടുപോകൂല നേരെ എല്ലും ത്തിരിച്ച പൈസ എല്ലരും ബദ ഓരോരുത്തര ഓരോരുത്തര ഓരോ പൈസ എടുത്തോണ്ട് മന്തി, ബിരിയാണി അതൊക്കെ ഒക്കല്ല ഇപ്പൾ കുട്ടികൾ കഴിക്കണം സ്കൂളിൽ പോയ സ്കൂളിന് പോയണ്ട്
ഉ നമ്മുടെ ആരോഗ്യം കൂടി നോക്കണം ഇന്നത്തെ അത് ചിലവിന്റെ മാത്രം മാത്രല്ലോ ഈ ചെറു ചെറുപ്രായത്തിലെ ഇങ്ങനെ ഇങ്ങനത്തെ വിഭവങ്ങൾ കഴിച്ചിട്ട് കു കുട്ടികൾക്ക് ആരോഗ്യം
എല്ലാരും കണക്കാണ് കുട്ടികള മാത്രം പറഞ്ഞിട്ടും കാര്യല്ല ഇനി വടുന്ന
അല്ല അതുകൊണ്ട് എന്താ വീട്ടിലിപ്പൊ ഒരാള് തന്നെ ഉള്ളെങ്കിൽ അവരും കൂടി ഇപ്പൊ പുറത്തുന്ന് ഫുഡ് കഴിക്കാൻ ഒരാൾക്കായിട്ട് ഉണ്ടാക്കണ്ടേ
ആഹ വീട്ടക്ക് കൊണ്ടുവന്ന തരുന്ന സിസ്റ്റർള്ളത് കൊണ്ട്
വീട്ടിലെത്തുന്ന സംവിധാന ആണല്ലോ അതുകൊണ്ട് ആ
മടിയാണ് അപ്പൊ ഓർഡർ കൊടുക്കുക നമ്മളെ വീട്ടക്ക് എത്തയല്ലേ നമ്മൾ പൈസ കൊടുക്കുക ഒന്നും വേണ്ട ഉണ്ടാക്കണ്ട ചൂടാക്കണ്ട ചൂടോടക്കെ നമ്മെ വീട്ട എത്തല്ലേ
അതെ അതെ അതെ പണ്ടത്തെ കാലം അല്ലല്ലോ അല്ലെ കാലം പോയ പോക്ക് ഇപം ഉ ആ നമ്മുടെയെല്ലാം കാലത്ത് ഇങ്ങനെയെങ്കിലും ഇനി വരുന്ന തലമുറ ക്കെ എന്തായിരിക്കും അവസ്ഥന്ന് വീട്ടിലൊരു ഭക്ഷ ഭക്ഷണം ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല അവർക്കിന
നിങ്ങള് പുറത്ത് പോയി ഫുഡ് കഴിക്കലേണ്ടോ
ആഹ് ഇടയ്ക്ക് മക്കളെല്ലാം അവരൊക്കെ ഇങ്ങനെ പറയുമ്പോ ഇടക്ക് വണ്ടി എടുത്ത് പോകും കഴിക്കും
ഉം സ്ഥിരം കഴിക്കാതൊക്കെന്നെ നല്ലത്
അത അത് പിന്നെ പറയാനുണ്ടോ നമ്മള് നമ്മുടെ ആരോഗ്യം നോക്കി ക്കല്ലെങ്കിൽ നമുക്ക് തന്നെ ഇല്ലാത്ത അസുഖങ്ങളെല്ലാം വരും
ഉം ഇപ്പം അറ്റാക്ക് എല്ലാർക്കും ഇപ്പം അറ്റാക്ക്ണല്ലോ
അറ്റാക്ക് പ്രഷർ ഷുഗർ ഒന്നും ഇാത്ത മനുഷ്യരില്ല ഒരു വീട്ടിൽ അഞ്ചാൾ ഉണ്ടെങ്കിൽ അഞ്ചു പേർക്ക് ഇത്ന്നെ ആയി
ഇനി പണ്ട് പ്രായമല്ലോൽക്കുന്നു ഇപ്പൊ പ്രായല്ലൽക്ക അൊന്നുമില്ല ചെറുപ ചെറിയ പ്രായമുള്ള ആൾക്കാാര്ക്കൊക്കെ ഉണ്ട് ഉ പിന്നെ എന്താന്നാ എന്നാ ശരിട്ടോ വിളിക്കട്ടോ
ആ ഓക്കെ ഓക്കെ